എന്തൊക്കെ കേൾക്കണില്ലേ?
ആ കേക്ക്ണ്ട്
എന്തൊക്കെ വിശേഷം?
സുഖാണ് എങ്ങനെ പോണ്. അവിടുത്തെ വിശേഷം എന്താ?
എന്താ സൂചന എന്ന് തോന്നി
ചോറ്ന്നാ
ഉം ചോറ്ന്ന്
ആ ഉച്ച മയക്കത്തിലായിരിക്കുലെ
ആഹ് അതെ മ് മക്കളെക്കെ വരാനായി, തുടങ്ങിയല്ലേ?
പിന്നെ എന്തൊകെയാ എത്ര മക്കളാ ഫുഡ്ന്ന് എന്താണ് ഞങ്ങളെ? തറവാട്ടിലേയ്ന്ന് അപ്പേ അവിടെ പരിപാടിയായിന്നു. അപ്പൊ വിരുന്നെയിരുന്നു ബിരിയെണി ഏയ്ന്നു
ഉം. പിന്നെ അൻക്കെന്തേയ്ന്ന് ഫുഡ്‌.
സാതാ ചോറെന്നെ. മീൻകറിം ചോറും ചെരങ്ങന്റെ താളിപും പപ്പടോം ഉപ്പേരിക്കെ
ഉം ഉം കുട്ടിയേള്എത്ര ആള്ണ്ട്‌
ഏ
കുട്ടിയേള് എത്ര ആള്ണ്ട്
കുട്ടിയെള് നാല് മക്കള. ഇങ്ങക്ക് എത്ര മക്കളാ
മൂന്നാള്
മൂന്നാളോ പഠിക്ക്യാണോ
ആ പഠിക്കാണ് ഒന്ന് ചെർത്ണ്ട്. ഒന്നര വയസ്സായ കുട്ടി ഒന്നര വയസ്സായ കുട്ടിണ്ട് രൺ ഏഴു വയസ്സായ കുട്ടിണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടിണ്ട്.
ഉം ഇന്ടെ അക്കള് മൂത്താളെ കല്യണം കൈഞ്ഞണ്. പിന്നെ പിന്നെ എന്തായീന്നു ന്നാ ക്ലാസിലുണ്ട്. പിന്നെ എൽ കെ ജി ല്. യു കെ ജീലൊരുകുട്ടിണ്ട്
ആ ആ
ന്താണ് ഹസ്ബൻഡ് എന്താ ചെയ്യ്ണ്
അസ്ബൻറ് നാട്ട്തന്നെണ് ഷോപ്പിലാണ്
എന്തൊക്കെ
വെറെങ്ങനെ എന്താ ഡ്ര മോന്റെ എന്താണ്. മക്കള് എന്താണ് ഹസ്ബന്റ് എന്താ ചെയ്യണ്. അല്ല ഹസ്ബന്റ് എന്താ ചെയ്യണ്
ഓൽക്ക് ഹോട്ടൽ പണിയ. കട ഹോട്ടൽ പണിആണ്. പ്രശ്നക്കെആയതാണ്
വൈകുന്നേരം സ്പെഷ്യലൊക്കെ ണ്ടാക്കോ.
ആഹ്സ്പെഷ്യലൊക്കെണ്ടാക്കും ചെലപ്പോ ൻ മക്കള് ഇല്ലേ ഇന്ന് മഴല്ലാന്ന്. ല്ല വെയിലാണ്
ന്ന് നല്ല വെയില ഉം ഉം ഉം
മക്കള് വരാനാവുമ്പോക് ഇഞ്ഞ് എന്തെങ്കിലും ണ്ടാക്കട്ടെ ജാര്ച്ച് ങ്ങാണ്ട്‌ അയ്നൊര്ങ്ങാ
ആഹ് എന്താ ആ ആ പൊ മാവര്ച്ചക്കണ്ടെ
ആ മാവര്ച്ചണം അരച്ചത് വെച്ചന്ന
ആഹ് ആഹ് ഉം ഉം ഉം എങ്ങനെ ഇങ്ങള് മാവുണ്ടാക്കല്. ഉണ്ണീയപ്പതിന്റെ
ഉണ്ണിയപ്പത്തിന് കൊറച്ച് പ ഒര് മ മൈസൂർ ചെറിയ പായല്ലേ മൈസൂർ പയം അത് കൂട്ടി റ്റ് കൊർച്ച് ചോറും കൂട്ടീറ്റ് അരിയര്ക്കും പിന്നെ ശർക്കര ശർക്ക ക്കര വള്ളം ഉര്ക്കിങ്ങാണ്ട്‌ അയ്ക്ക് പാരലാണ്
അല്ല അരക്കണം അരക്കുമ്പോ ആ ശർക്കര ഉര്ക്കി ആ ആ ഉര് കൊണ്ടാണോ അയ്രി അരക്കല്
അല്ലല്ല അപ്പ അരി അര്ഞ്ഞ്ട്ടൂലല്ലോ അങ്ങനെ ആവുമ്പ ഇല്ലല്ല വള്ളെറൂല്ല ശർക്കര കൊർ ചെറ്യേതായിട്ട് ഒരാൾ കൊർഞ്ഞ വള്ളത്തിൽ ഉരുക്കിയാ മതി പിന്നെ അത് അത് കുറുകാൻ വേണ്ടികാണ്ട് കൊർച്ച് മൈതേ ആട്ടപ്പൊടിയോ എന്തെങ്കിലൊക്കെ ചേർത്തിയാ മതി
എന്ത് കുറുകാന് ശർക്കരെ
മാവ് കുറുകാനെ അരി അരക്കുമ്പം അരിയും തന്നെ കൊർച്ച് വെള്ളത്തിൽ അരച്ചാ മതി
ആ ആ ആ
ശർക്കര വെള്ളത്തില് അര്ച്ചാല് അരി അ അരയാനും ബുദ്ധിമുട്ട അല്ലെങ്കി പിന്നെ ശർക്കര ഉരുക്കാതെ അയിക്ക് പൊടിച്ചിട്ട്ക്കാണ്ട് അര്ക്കണം ന്നാ അരി അരയണം
ആ പിന്നെ ഞാൻ ഇക്ക് ഉണ്ണിയപ്പം വല്ലാതെ പുട്ത്തല്ല്യ ഇണ്ടാക്കാന്
അത് ശരി
ആഹ് ഇണ്ടാക്കോ നല്ല നന്നാവൂല അങ്ങനെ നന്നാവൂല്ലാച്ചിട്ട് കൊർച്ച് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം പിറ്റേസ്ത്ത്ക്കക്കേണ് ന ല്ലൊർക്ക്ണ്
അങ്ങനെ പിന്നെ കട്ടിണ്ടാവേ
ത്തല്ല്യാത്ത പോലെ ചുട്ടപ്പ ചടുംമ്പ പ്രശ്നണ്ടാവൂല്ല ചുട്ടന്ന് വൈകുന്നേരം വരെ പിറ്റേന്നൊക്കെ നമ്മ പാത്തക്കല്ലോ കുപ്പീലക്കാക്കീട്ട് അപ്പളാ ഭയങ്കര ഒര്ത്ത്കാണ്ട് ഒര് മുർ
അത് കൊർച്ച് ചോറ് കൂട്ടിയാ മതി ചോറ് മൈസൂര് മൈസൂര് പഴം കൂട്ട്ണത് അയിന്റൊരു ടാസ്ക്
മൈസൂർപാഴം മൈസൂർ പഴം കൂട്ടല്ണ്ട് ചോറ്
ചോറ് ചോറ് ഹോട്ടലിലല്ലാ ആ ചോറ് കൂട്ടിയാ മതി ന്നാ പ്പ നല്ല
സോഫ്റ്റ് ഇണ്ടാവും ഉം ഉ ഉ
ന്നിട്ട് ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴഞ്ഞിക്ക്ണ് അപ്പൊന്നട്ട് കുട്ടി ചെറുത്ണ്ട് ഒന്നര വയസ്സായ അപ്പോ ഓ കരഞ്ഞപ്പ ഒർക്കാൻ വേണ്ടി ഇങ്ങട്ട് വന്നതാണ്
ആ ഇന്റെ മോളെ മോളെ മോനും ഒന്നര വയസ്സായ കുട്ടിയെന്നേണ് ആ പ്രായം തന്നേക്കാാരപ്പം
ആ പിന്നെന്തൊക്കെയാ എന്താണ് ആ അതാണ്താ സൗണ്ട്ങ്ങനെ കേക്ക്ണ് ല്ലേ
ആഹ് ഓന് ഇന്റെ വൈത്താലങ്ങനെ പോ പോരാണ് ഞാൻ മുറ്റത്താണ് അപ്പൊ അകത്തായപ്പോ വേറെ സൗണ്ട് ണ്ട് അപ്പൊ മുറ്റത്ത്ക്ക് എർങ്ങിയാ മുറ്റത്തക്കു വന്ന്ണ്
ആഹ് മോളൊഔടെകെട്ക്കാ
ഏങ്ങനെ അല്ലല്ല ഓള്ണ്ട് ഫോ ഓള് ഫോണിലാ
ആ ഹസ്ബൻറ് വിളിക്കാവൂ ല്ലേ
ആ അല്ലല്ല ഓള് ഓൾക്ക് ഓള് പി ജി ചെയ്യുന്നുണ്ട് എക്സാമൊക്കേണ് അപ്പോ അതിനിങ്ങനെ
ആ ആ ആ ആ ആ ആ
വേറെ എന്തൊക്കെണ്ട് വിശേഷം എന്താ മഴ അയ്ലണ്ടോ മഴൊക്കെ പെയ്തോ
ഇന്ന് മഴല്ല ഇന്നല്ല വെയില്
ആഇ ഇപ്പൊ രണ്ട് ഇന്നലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴക്ക് കുറവുണ്ടല്ലോ
ആ ഇന്നലെ മിഞ്ഞാന്നുംമഴ മഴ ഇണ്ടായിട്ടില്ല
ഉം ഡ്രസ്സൊളൊക്കെ ഒന്നണങ്ങാന്
ഉം ഉം ഉംഅതെ
വേറെന്താ വീട്ടില് പിന്നെ ആരാ ഉമ്മീ ഉപ്പക്കെ ണ്ടോ
ആ അമ്മായിമ്മ അമ്മായിമ്മ മരിച്ചിരിക്ക്ണ് ഇപ്പ ഇണ്ട് പിന്നെ ഭർത്താവിന് രണ്ട് അനിയന്മാരു പെങ്ങളുണ്ട് അനിയന്മാരെ കല്യാണം കഴിച്ച് കുട്ടിളൊക്കെ ണ്ട് പെങ്ങളിം കല്യാ ണ്ണം കയിച്ച് രണ്ട്കുട്ടിളുണ്ട് അങ്ങനെ ഉം ഉ
പിന്നെ വൈകുന്നേരത്തിന്
വൈകുന്നേര് എല്ലാ വൈകുനേരം ചോറ് ബിരി യാണി ങ്ങട്ട് കൊട്ന്ന് കണ് കുറച്ച് അ പ്പം അഅ്മതി ഉം അത് പ്പം അത് മതി ചാരി പിള്ളേർക്കൊക്കെ ഇപ്പ അത് ബിരിയേണിആയാ മതി
അഹ് ശരി ഞങ്ങളൊക്കെ ബിരിയാണി അങ്ങനെ ഒര് ഉച്ചക്കൊക്കെ കഴിച്ചാ പിന്നെ വൈകുന്നേരം കഞ്ഞിയ
ഏ രാത്രികക്കേ എന്ത എന്ത
രാത്രികക്ക്കഞ്ഞിയാണ്ടേ
ആആ ആ ആ അ
ബിരിയാണി ന്നാല് രാത്രി കഞ്ഞി കുടിക്ക്ണേ ആ അഹ് പിള്ളേര് സ്ക്കൂൾ ക്ക് പൊയിക്ക്ണ് പിള്ളരൊന്നും ചോറ്ന്നിട്ടില്ല ആ ഞാൻ മാത്രം പോയിട്ടുള്ളു പരിപാടിക്ക്
അഹ് ശരി എന്തേ എന്താ പുതി സൽക്കാരം ആരെങ്കിലും വിളിച്ച്ട്ട്ള്ള സ
ആ സൽക്കാരല്ല സൽക്കാരല്ല പിന്നെ എന്താണ് ന്റെ മോൾക്ക് പ്രായ പൂർത്തി തികയുല്ലോ പ്രാ പിരി ആ ആ പിരീഡ്സ് ആയിട്ട് കുളിക്കുന്ന സേ ഏന്നു ആ അവള് പരിപാടിക്കെ ഉണ്ടാക്കിക്ക്ണ്
ത്തന്നെ ഓള വീട്ടുന്നൊക്കെ ആള് വന്നോ
ആ ഓള വീട്ടന്ന് ഓളെ ഇമ്മേം നാത്തൂമാരൊക്കെ വന്നിനു ആഹ് സാധണട്ടൊക്കെ വന്നക്ക്ണ്
ഉ എന്താ
ആ ആ ഡ്രസ്സ്കൊണ്ടന്നുക്കണ് സ്വർണം കൊടുക്ക കൊക്ക ഡ്രസ്സ് കൊടുത്തക്കണ് ഫ്രൂട്ട്സ്ടെ കൊടുത്തക്കണ് പിന്നെ മുട്ട പഴൊക്കെ കൊടുന്നുക്കണ്
ശെരി ഞങ്ങളത്തിലൊന്നും അത് അങ്ങനൊന്നുംല്ല
ഇല്ല അല്ലെ
ഉം നഞമ്മള് ഇനി വേണമെങ്കി നമ്മള ആ മക്കൾക്ക് നമ്മളെന്തെലും വാങ്ങി കൊടുക്കാ എന്നല്ലോ അത വേണമെങ്കിൽ
ഉം ഉം ഉം ചെലെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാവൂല
തെങ്ങും എല്ലാതും കിട്ടണതുകൊണ്ട് ആർക്കൊന്നും വേണ്ടല്ലോ കുട്ടികൾക്ക് പണ്ടതൊക്കെ പറഞ്ഞാല് അങ്ങനെ എന്തെങ്കിലുക്കെ ഉണ്ടാവുമ്പോഴള്ള എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ കിട്ടുകുള്ളൂ പിന്നെ അങ്ങനെയല്ലല്ലോ എന്നും എല്ലാം കിട്ടും ല്ലോ കുട്ടികൾക്ക്
ആഹ അതെതെതെ അതന്നെ
പിന്നെ ഓരോ
പിന്നെ, ഓരോരുത്തര് ഓരോ, അതന്നെ. ഏയ്, ഇക്ക് വലൃയ താല്പര്യയെന്നും ഇല്ലൃ, ഇങ്ങൻത്തെ, പരിപാടിക്കെന്നും.
നമുക്ക് കുട്ടികൾക്കെരു മടിയെയ്കാരല്ലേ? അയിന് കുട്ടിആൾക്കൊരു മടി ആണെയ്ക്കാരം
അതന്നെ, ഓര്ക്ക് ഓരെ താല്പര്യത്തിന് അതിനുസരിച്ച് ഇന്റെ നാത്തൂന് ഭർത്താവിന്റെ പെങ്ങൾക്കൊക്കെ പരിപാടി ഒക്കെ കെയ്ച്ചി അങ്ങനെക്കെ ണം ഭയങ്കെരതാ ഓര് പറഞ് പറഞ്ഞ പിന്നെ, ആങ്ങളാരെ അനുസരിക്കല്ലാതെ നിവർത്തിയില്ലല്ലേ? ഹ്.. ഹ്.. ഹ്
അതേന്നെ എത്രയിലാ കുട്ടി
കുട്ടീ ഏഴാം ക്ലാസ്സിൽ എത്തീട്ടെള്ളൂ പന്ത്രണ്ടയസ്സായിട്ടുള്ളു
ഹാ. ചെറിയ
ഉം..
ഇപ്പ പിന്നെ വേഗം നേർത്തെ ആവ്ണ്ടല്ലോ കുട്ടിയാൾക്കൊക്കെ.
ഇപ്പേ ഒരുവിധം കുട്ടിൾകെക്കെ നേരത്താവ്ണ്ട്
ഭക്ഷണത്തിന്റെ ഒക്കെ.. ആ ഇതാണത്
ഉം അതെന്നെ. ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ പാടില്ലാന്ന് പറഞ്ഞേക്കാ.
ഉം ചിക്കന് കഴിച്ചാത് നാല്പ്പത് ദിവസ് ദിവസം കൊണ്ട് വളരുന്ന. ചിക്കൻ, കോഴിയല്ലെ അതേമാതിരി മനുഷ്യനും വളരും പറന്നെക്കാം
ആഹ ആഹ് അതെ അതെ അതെന്നെ ഹോർമോണിന്റെ പ്രശ്നാന്നൊക്കെ പറ
വെറെ...... ഉം
ഉം
എന്നാ ശരിട്ടാ ഞാൻ വിളിക്കാ?
ആ ആയിക്കോട്ടെ വെച്ചാളിം